ഹലോ എടുത്താരുന്നൊ ഹലോ
ഹലോ
ആഹ് കേക്കാവൊ
ആഹ് കേക്ക
ഉം പറാ എന്താ ന്താ പരിപാടി എന്താ
വെറ്തെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകാ ഒരു ഒറക്കോ ക്ക കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു.
ആഹ് ഉച്ചക്ക് ഒറങ്ങുവല്ലേ
അല്ല എനിക്കാണെങ്കി ഞാനീ ഞ ലോങ്ങാണ് പഠിക്കുന്നെ അപ്പം ഈ ട്രാവലിന്റെ ഒരിത് കാരണം എനിക്ക് ഒറക്കം ശെരിയാവാറില്ല അതുകൊണ്ട് എനിക്കിങ്ങനെ തലവേദന എടുക്കും ന്ന അപ്പത്തന്നെ ഒറങ്ങിയില്ലേ എനിക്കങ്ങ് ഭയങ്കര ഇതാ അപ്പൊ ഒന്ന് ഒറങ്ങി അങ്ങനെ ഒ റങ്ങുന്ന ശീലോന്നും ഇല്ല ഒറക്കം വരുവാണെങ്കിൽ എന്തേലും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുകാണെങ്കി മാത്രേ ഒറങ്ങത്തൊള്ളൂ അല്ലാതെ ഉറങ്ങൂല അവിടെ ചേർക്കോ അയിപ്പൊ കേക്കാം
ആഹ് എന്താ പറ്റിയതാ കോള് വല്ലോം വന്നൊ
അല്ലല്ല റെയിഞ്ച് പോയതാരിക്കും കാരണം ഈ ഒരു കാലാവ- സ്ഥേടെ പ്രത്യേകത യതാ സംസാരിച്ചു കൊണ്ടിരിക്കേലാരിക്കും റെയിഞ്ച് പോണെ
അതെയല്ലെ പിന്നെ വേറെന്താണ്
ഉച്ചയൂണൊക്കെ കഴിഞ്ഞൊ ഉണ്ട്ണ്ട് ഇവിടൊണ്ട് ഉണ്ട് ഇവിടൊണ്ട് ന്യൂസ് കാണ്ന്ന്.
ആഹ് ഇപ്പം ന്യൂസ് വെക്കാൻ പേടിയായിട്ട് വെക്കാതിരിക്ക നമ്മള ഫോണി വരോല്ലോ അല്ലെ
ഇവിടെ പിന്നെ ഒരു ടൈമൊണ്ട് ഇന്ന ടൈം കഴിയുമ്പൊ റിമോട്ട് കൈമാറിക്കൊ
ആഹ് ആഹ് ആഹ് അവിട ഒറ്റ മോളെ ഉള്ള് അല്ലെ കൊച്ചു പിള്ളാരൊ
ഒണ്ടൊണ്ട് ഇവിടെല്ലാരും ഒണ്ട് എല്ലാരും ഉണ്ട് ഇവിടെ രാവിലെ വ- രാവിലെ അവര് സ്കൂളി പോവോ ല്ലൊ ഒര്
ആഹ്
നാല് ഇപ്പൊ മൂന്നെ മൂന്നര യാ കുമ്പഞ്ഞ് വരും ഇപ്പം അന്നേരം മൂന്നരാ റ്റു നാല് നാലരവരറവര യിലാ റിമോട്ട് അത് കഴിയുമ്പൊ തന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പൊ ക്കോണം
ആഹ്
ട്യൂഷന് പോയി വന്ന്കഴിഞ്ഞ് ഏഹ്
സിനിമ കാണൊ അപ്പൊ
ഇല്ല ല്ല കാർട്ടൂൺ കാണും അയ്യോ ഇവര് സിനിമ കാണത്തൊന്നും ഇല്ല പിന്നെ നമ്മളോട്
അല്ല അല്ല പിള്ളാരെ കാര്യല്ല ചോദിച്ചേ
ആഹാ ആഹ് ഇവിടെ വാർത്താ സീരിയല് അതാ
ആഹ് സിനിമയൊന്നും കാണത്തില്ലേ തിയേറ്ററിൽ പോവോ
തിയേറ്ററി പോവ ഇവിടെ ആർക്കും ഞാച്ചാ ഞങ്ങള് ഒരുവിധം മൂത്താ കുഞ്ഞു പിള്ളേരൊന്നും പോവ്ത്തില്ല
ആഹ്
ഇവിടെ കുഞ്ഞു പിള്ളേര് അതിന്റെ മുഖത്ത് അയിന്റെ മുഖത്തും എല്ലാം
ആഹ്
ആ നമ്മള് പിള്ളേര സറ്റ് പോവും
ആഹ് പിന്നെ വേറെന്താ കൂട്ടാരൊക്കെ വിളിച്ചോ അവധിയായിട്ട്
ആഹ് എല്ലാരും വിളിക്കും വിളിക്കും എല്ലാരും വിള എന്നിട്ട് ചോദിക്കും നാളെ വരുവോ നാളെ വരുവോ ഒരാൾ ഇല്ലെങ്കി ബാക്കി മറ്റൊരാളും വര്ത്തില്ല അതാ
ഉം
വേറെ
ആണല്ലേ
അവടെ അവടെ എല്ലാരും എന്തെ
ഇവിടെ എല്ലാരും ഒരിടം വരെ പോയേക്കുവാണേ
ആഹ്ഹ
ഇപ്പൊ വരൂ
ഉം ഉം
ന്നാലും ഞാ ചുമ്മാ ഇരുന്നപ്പൊ വിളിച്ചേക്കാന്ന് വിചാരിച്ച്
ആ
ആഹ് പിന്നെ വേറെന്താ ഇപ്പൊ മഴയും ഇടിയും മലാട്ടൊക്കെ ആണല്ലോ അവിടെ എങ്ങണും ഉണ്ടോ
ഇവിടില്ല ഇവടെ അലേർട്ടൊന്നും ഇല്ല അയ്യോ അതിൻ്റെ ഒന്നും ഇവള നമ്മളെ ജില്ലക്ക് മാത്രം
അത് പിന്നെ പേടിക്കണ്ട ഒരുപാട് അവധികൾ ഇനി വരാൻ കിടക്കുന്നല്ലേ തൊടങ്ങിയല്ലേ ഉള്ളു അങ്ങോട്ട്
പറ ആഹ് രണ്ടു മാസം അവധി കിട്ടിയത് പോരായോ ഇനി അധികാണോ
ആ അവധി പക്ഷെ അത് അതുങ്ങൾ അറിയുന്നല്ലോ ഏറ്റവും നല്ല കാലഘട്ടത്തിലായിപ്പൊ ജീവിക്കുന്നന്ന്
അതെ ഇപടെ പിന്നെ എല്ലാരും നിയന്ത്രണം ഉണ്ട് കേട്ടോ എല്ലാത്തിനും നിയന്ത്രണം ഉണ്ട് ഇവിടെ ഒരുമച്ചാ എല്ലാവർക്കും അവരവരുടേതായ നിയന്ത്രണങ്ങളൾ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ചട്ടക്കോടിനാ തോന്നു നടക്കുന്നെന്ന് കുഞ്ഞു പിള്ളേരോട്ട് വലിയവരുവര്
ആഹ്
ഇത്ര മണിക്കൂർ ഫോണ് യൂസ് ചെയ്യാവ അതി വല്ലരുംണ്ട ഇത് നമ്മൾ ഒത്തിരി പേര് കൂടാ താമസിക്കുന്നത്
കൂട്ടുകുടുംബമാണോ
ച ചെറിയ കൂട്ടുകുടുംബ ആയിട്ടാണ് താമസിക്കുന്നത്
ആഹ് അപ്പൊ പിന്നെ പറയണ്ടല്ലോ
അതെ
അഹ് അപ്പൊ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീട വീടാണല്ലേ
അതെ അതെ ചെറ എന്ന വച്ചാ ഒത്തിരിയല്ല നമ്മള് ചെറിയ ചെറിയ കാര്യത്തിൽ ഇപ്പോ ഫോൺ യൂസ് ആണെങ്കിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണിക്കൂർ അതായത് ചെയ്യുമ്പം മൂ ത്തരുട്ടി എല്ലാ പിള്ളേര് ഇള്ള കുഞ്ഞുങ്ങും ഫോണില്ല
ആഹ് എന്നാലും ഉം
അല്ലാതെ എന്തോലും ഗെയിം ഗെയിംസിലായിട്ട്
നല്ല കാര്യവാ സത്യത്തിൽ
ആ അല്ലാതെ എന്തെങ്കിലും ഗെയിംസൽ ഏർപെട്ടിരിക്കാം അതാങ്കി ഗെയിംസിന്റെ സാധനങ്ങൾ എല്ലാംഉണ്ടട്ടൊ എല്ലാർക്കും കൂടെ കളിക്കാനുള്ളത്
ആഹ്
പിന്നെ ആഹ് ക്യാരംസ്ഇവടെ ഇല്ല ഓരോരത്തർക്കും ഇഷ്ടമുള്ള ഓടിപോയി എടു ത്തോണ്ട് കളിക്കാം
എന്തൊക്കെയുണ്ട് അവിടെ ഗെയിം
ഇവിടെ ക്യാരംസ് ക്യാരംസ് ഉണ്ട് ചെസ്സ് ഉണ്ട് ഊണോന്ന് പറയും അതറയോ ഒരു കാട് വെച്ച് കളിക്കുന്നേ
ആഹ് അറിയാം
ആഹ് ആഹ് യുണോ കാർഡ്സ് ഉണ്ട് അല്ലാതെ കാർഡ് ഉണ്ട് പിന്നെ എന്താ
ഉം
ലൂഡോ ലൂഡോടെ വേറെ
വേറെന്തോ സാനം എന്തോ മോണോപ്ലെയിൻ ആഹ് അതൊണ്ട് പിന്നെ ക്യാരംസ് പിന്നെ ഒത്തിരിപേർ കളിയ്ക്കാലോ അത് തന്നെ വല്യൊരു കായിക പിന്നെ ഷട്ടിൽ ബാറ്റുണ്ട് ക്രിക്കറ്റ് ബാറ്റുണ്ട് ഫുട്ബോളുണ്ട് എല്ലാവൊണ്ട് ഈ കാർഡ്സ് വരുമ്പഴാണ് ഇവിടെ മെയിൻ മെയിൻ ഇവിടെ കാട്സുകളിയാണ് അതാവുമ്പോ ഒത്തിരി
ഉം
പേർക്ക് കളിയ്ക്കാലോ
ആഹ് അതെ
ഉം
അത് നല്ല രസവല്ലേ കളിയ്ക്കാൻ എല്ലാരും കൂടെ ആവുമ്പോ ഒരു ഓളവ അല്ലേ ആഹ്
ആഹ്
കൊച്ചു പിള്ളാര് ഒത്തിരി പേരുള്ളോണ്ടേ ഇപ്പൊ കൂട്ടുകുടുംബമൊക്കെ സാധാരണ ഭയങ്കര കൊറവല്ലേ
അതെ അടിയും വഴക്കും ആഹ്
ഉം അതെ ആഹ് ഇപ്പം എല്ലാരും മാറി മാറി താമസിയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ അവരോർക്ക് അവരവര്ടെ കാര്യം നോക്കാൻ തന്നെ സമയില്ലല്ലോ
അതെ അതെ
അപ്പഴാ കൂട്ടുകൂടുംമ്പം ഇപ്പൊ ആഹ് ചിന്താഗതിയൊക്കെ മാറി വരുവല്ലേ
അതെ
അവിടെന്തേലും പ്രശ്ണൊണ്ടോ കൂട്ടുകടുംബം ഇങ്ങനെ താമസിക്കുന്നോണ്ടെന്തേലും ബുദ്ധിമുട്ട് ഫീലെയ്തിട്ട്
ഇല്ലില്ല
പക്ഷേ ഈ എടയ്ക്കെക്കെ അറയാല്ലോ ഒരു കൂടുംബാവുമ്പോ തട്ടീം മുട്ടലും ഒക്കെ ഉണ്ടാവുന്ന് പറയുന്നോലെ അത്രേള്ളൂ അല്ല ഒരു വല്യ അടിയിലേക്ക് ഇതുവരെയും പോയിട്ടില്ല അത് പൂവാൻ നമ്മള് സമ്മയിച്ചിട്ടില്ല
ആഹ്
ഉം അങ്ങനെ മാറണോന്നൊന്നും തോന്നിയിട്ടില്ലല്ലേ
ഓഹ് ഇല്ല നമ്മള് നമ്മളാ നമ്മള് ആഹ് ഒരു എല്ലാരോടുള്ള ആഹ് ഒരിതില് നമ്മള് ശീലിച്ചു പോയി അപ്പൊ അത് മാറിക്കഴിയുമ്പം നമുക്കായിരിക്കും ബുദ്ധിമുട്ട് ആഹ് ഒരു ഇപ്പൊല്ലാരൂടുള്ളോണ്ട് വീട്ടിലൊരോളോണ്ട് ഏഹ് നമ്മള് ഇച്ചിരി പേരൊള്ളു ഇപ്പം ഒരു ചെറിയ കുടുംബമാണെങ്കി ഹസ്ബൻഡ് ജോലിയ്ക്കോവ കുട്ടികള് പഠിക്കാമ്പോവ അപ്പൊ നമ്മള് മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോവത്തില്ലേ ആരോടും മിണ്ടാനില്ല ഒന്നുവില്ല ഒറ്റയ്ക്ക്
അതെ അതെ ആഹ് അതെ അതെ അത് ശരിയാണ് പിന്നെ ആഹ് വീട്ടു ജോലിയാണേലും ഇപ്പം എല്ലാരൂടെ ഉള്ളോണ്ടങ്ങ് നടന്നു പോവല്ലേ ഉം മറ്റേ അല്ലാണ്ടാണെങ്കി പിന്നെ പറയണ്ട ണ്ട എല്ലാം കൂടെയ് ഉം ഒറ്റയ്ക്ക് ചെയ്യുമ്പോം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വളർന്നവർക്കെ
അതെ അത് മാത്രല്ല ഒരു എച്ചാ ആളനക്കും ഇല്ല ഒറ്റക്ക് എല്ലാം ചെയ്യണം ഒരു മുഷിച്ചില്ല
ഉം അല്ല അപ്പൊ കല്യാണൊക്കെ കഴിച്ചു കൂട്ടുകൂടുംത്തി പോകാൻ തന്നൊണോ ഇഷ്ടം അതോ
അത് നമ്മക്കറിയത്തില്ല നമ്മ എങ്ങന എന്താ എങ്ങോട്ട് അയക്കുന്നന്ന് പോലും അറിയത്തില്ല
അങ്ങനെയല്ല എന്നാലും ഒരു ഇത് കാണവാല്ലോ ആഗ്രഹം
ആഹ് എന്തായാലും ഇപ്പൊ പൊതുവേ എന്നുള്ള നാം പൊതുവേ എല്ലായിടത്തും അച്ഛൻ അമ്മ മോൻ അത്രേ കാണത്തുള്ളൂ നമ്മുടെ ഈ ഇതുപോലെ ഉള്ള ഫാമിലിയൊക്കെ ഭയങ്കര റയർ ആയിരിക്കും
ഉം
ഒരു അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഉള്ളാതാണെ ഒക്കെ കൊഴപ്പില്ല നമ്മളെ അറിയാത്തടത്തൊരിടത്തോട്ട് ചെല്ലുമ്പോഴേ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ വരും
ഉം ഉം അതെ അതെ അത് സത്യവാ നമ്മള് ഒറ്റക്ക് പണിയ എടുക്കാൻ തുടങ്ങുമ്പോായിരിക്കും ഇനി ആ ബുദ്ധിമുട്ട് ട്ട്അറിയാൻ പോകുന്നത് അതെ എല്ലാരും ഉള്ളപ്പോ അത്ര ഇതില്ല പിന്നെ പക്ഷെ വേറൊരു കുഴപ്പുണ്ട് ഇപ്പൊ ഒറ്റക്ക് താമസിക്കുമ്പോൾ മൂന്നു പേരുള്ളിടത്തെ പണി ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ പ പത്ത് പേര് അല്ലെ പതിനഞ്ച് പേരു താമസിക്കുന്ന ഒരു വീട്ടില് പണിയും കൂടുതലായിരിക്കും തുണി അലക്കാൻ തന്നെ എത്ര നേരം എടുക്കും
അല്ലെ അങ്ങനെ ഉണ്ട് പ്രശ്നങ്ങള്
കൊച്ചു പിള്ളേർക്ക് മാത്രേ ഒള്ളൂ ഒരു ചെറിയൊരു എളവ് അല്ലാ സ്വന്തം തുണി സ്വന്തം അലക്കണം
ആഹ് ആഹ് ആഹ്
ഇപ്പം സൺഡേ സ്റ്റാ സാറ്റർഡേ ആണെങ്കി എല്ലാരൂടെ ചേർന്ന് വേണം വീട്ടിലെ ജോലി
ആ അപ്പ ഫോണി കളിക്ക്യാം സമയം കിട്ടുന്നില്ലായിരിക്കുവല്ലോ
എന്താ
അതാണല്ലേ ഈ ദൂരെ പോയി പഠിക്ക്ന്നേ
അതെ അതെ നമ്മൾ നിന്ന് കൊറച്ചച്ചക്ക് അതെ നമ്മള് നമ്മള് ഒര് രാവിലെ ഇങ്ങോട്ട് ഉച്ചയാവുമ്പം ഉച്ചല്ലെങ്കി നാല് മണി മൂന്നണിയാവുമ്പ ഇങ്ങോട്ട് വര കയ്യ് കയ്‌ക ചോ പ്ലേറ്റ് ഇട്ക്ക ചേറ്ന്ന നമ്മള് ചെറിയ ചെറിയ വീടാ ഓക്കെടുത്തൽ ജീവിക്ക്യാം പറ്റു
അതെ ഉം എന്നാ ശരിയടാ ഞാൻ വിളിക്ക്യ
ആ ശരി ശരി